കേക്കാവോ
ഹലോ
ആഹ് കേ
നീ നീങ്ങിന്നോ
ഹലോ
കേക്കാം പറഞ്ഞോളൂ
ആഹ് ഇതിപ്പോ അകത്തും ഇരിക്കാൻ വെയ്യാ വെളിയിൽ ഇരിക്കാൻ വെയ്യാ അകത്ത് ടിവിയും മോ മോനു മോനും ഒക്കെ ബഹളം ഇന്നാവുമ്പോ ഭയങ്കര മഴ
ഞാൻ മഴയില്ലാത്തപ്പോ പൊറത്തറങ്ങി പിന്നെ
ആഹ് ഇവിടെ മഴ പെയ്യാൻ തൊടങ്ങി
വീടിന്റെ അകത്ത് കേറാൻ പറ്റില്ല അകത്ത് ഓര് ടി വി വെച്ചോണ്ടിരിക്കാ
ആഹ് അതാ ഇവിടെ വിഷയമിതാ ടി വി കാണുന്നു അച്ഛനും മോനും ഇരുന്ന് ടി വി കാണുന്നു ഒരാളുടെ കൈയിൽ ഫോണ് ഒരാള് ടി വി ആഹ് ഞാനിത് കഴിയുമ്പോ അകത്തോട്ട് കേറും പിന്നെം വെളിയോട്ട് ഇറങ്ങും
പിന്നെ ഇന്നെന്താ കറി
ഇന്ന് മത്തി മത്തി കറി ഹലോ കേക്കാവോ
ആം കേക്കാം പറഞ്ഞോളൂ
മത്തിക്കറി ആഹ് മത്തി കിട്ടിയാരുന്നു അപ്പൊ അത് കറി വെച്ചു യെസ് അല്ല മുളക് കറി വെച്ചു അത് എനിക്ക്‌ ഒരു അബദ്ധം പറ്റി ഇന്ന് എനിക്ക്‌ ഒര് പാല്കാച്ചൽ ഇണ്ടായിരുന്നു വീട്ടിനടുക്കെ അപ്പോ അത് സത്യം പറഞ്ഞി ഞാൻ ഇന്നാണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ രാ ചേട്ടൻ രാവിലെ പണിക്ക് പോകും അപ്പോ ഞാനും മോനും ഒള്ളു അപ്പൊ ഞങ്ങൾക്കുള്ളത് മാത്രം ഉച്ചക്ക് ഉണ്ടാക്കിയാൽ മതി രാത്രി ഞങ്ങളെന്താലും അവിടെ പോവല്ലോ അപ്പോ അങ്ങനെ ഇന്ന് എന്നിട്ട് കറി വെച്ചില്ല പിന്നെ ഞാൻ ആഹ് അത് വീട്ടി അമ്മ വിളിച്ചപ്പളാ അറിഞ്ഞത് ഇന്നല്ല മുപ്പത്തൊന്നാം തീയതിയാന്ന് പിന്നെ ഞാൻ വൈകിട്ട് എല്ലാം എല്ലാം മീനൊക്കെ വെട്ടി വെച്ചിരിക്കാരുന്നു അപ്പൊ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആഹ് കറി വെച്ചില്ല അപ്പോ ഞാണെങ്കിൽ എല്ലാം വര്യ എല്ലാം വെട്ടിയൊക്കെ വെച്ചിരി ക്ലീൻ ആക്കി വെച്ചിരിക്കാ നമുക്ക്‌ എടുത്ത് കറി ആക്കിയാ മതി പിന്നെ വൈകുന്നേരായപ്പത്തേക്ക് പെട്ടെന്ന് കാര്യം ഒക്കെ പിന്നെ രസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ആഹ് രസോം ചമ്മന്തിം ചോറോക്കെ വെച്ചിട്ടുണ്ടാരുന്നു അപ്പം കറിണ്ടാക്കിയാൽ മതി
വറക്കൂലേപ്പൊ മീൻ
വറുക്കും ഇവിടെ വറക്കുന്നതിനേകാൾ കൂടുതൽ അച്ഛനും മോനും ഒക്കെ മോട്ടയ ഇഷ്ടം അപ്പൊ മുട്ട ഇരി ട്ടുണ്ട് അപ്പോ ഞാന് അത് മനസ്സിൽ കണ്ടോണ്ടാണ് ഈ വറ്ക്കാതിരുന്നത് അപ്പോ മൊട്ട ഇല്ലെങ്കിൽ വറക്കണം ഇപ്പ അങ്ങനെ നിർബന്ധം ഒന്നുമല്ല മീൻ വറുത്ത് നിർബന്ധം ഒന്നും ഇല്ല ആണല്ലേ ആഹ് ഇവിടെ വറക്കുന്നൊക്കെ ഇഷ്ടവാ പക്ഷേ അങ്ങനെ നിർബന്ധം ഇല്ല
എന്റെ മോക്ക് മീനെ ഇഷ്ട്ടൊള്ളൂ. ആഹ് മീൻ കിട്ട്യാ സന്തോഷം എഹ് എറച്ചിയാണെങ്കിലും ഓക്കെ സന്തോഷം. വേറൊന്നും വല്യ
സന്തോഷല്ലേ ആഹ് അത് ചെല പിള്ളാര് അങ്ങനെയാ. ചെല പിള്ളാർക്കും മീൻ കിട്ട് മീനക്ക ഭയങ്കര ഇഷ്ടാ. ഉം ഇവട ഞങ്ങടെ മോനങ്ങനെ മീനോട് ആഹ്
എന്റ മോന് ഇഷ്ടവല്ല മീൻ.
ആഹ് ഇവിടെ ഇയാക്ക് മീൻയങ് നിർബന്ധവില്ല അങ്ങന ഉം.
അല്ല എൻ്റെ രണ്ട്പേരെ എരട്ട കുട്ടികളാ പക്ഷെ രണ്ട് പേർക്കും രണ്ട് ഇഷ്ടങ്ങളാ. മൊ ത്തം.
ആണല്ലേ.
ഒരാക്ക് മീനിഷ്ടാണ് ഒരാക്ക് സാമ്പാറുവാ ഇഷ്ടം. അതാണ് ഭയ
ആഹ്. ഇവട പക്ഷെ നമ്മളങ്ങനല്ല. റ്റാളൊള്ളോണ്ട് ഇയാട മാത്രം ഇഷ്ടം നോക്കിയാ മതി. ഞാൻ മൊ പ്പ ഒള്ളത് പോലെ അത്ര ഒള്ള് ആഹ്
പിന്നേ
ഇവട ആത് അയ്ന്
കൊള്ളാതായോ
എന്തോ?
നാളത്തേക്കൊള്ളതൊക്കെ ആക്കിയോന്ന്. കറിക്കെ. ആഹ് രാവിൽത്തേക്ക് കറിയാക്കാൻ എന്തെലൊക്കെ ആക്കി വെക്കോ?
ആഹ് അത് ചെല ദിവസങ്ങളില് ഞാൻ ഏഹ് ഇപ്പ സാമ്പാറോ എന്തെലും വെക്ക്‌ന്നൊണ്ടെങ്കില് അരിഞ്ഞ് തലേന്നരിഞ്ഞ്
ആഹ്
ആഹ് എല്ലാം കഴ്‌കി അതങ്ങനെ കഴ്‌ എല്ലാം അരിഞ്ഞ് കഴ്കി വൃത്തിയാക്കി, പിറ്റ്യോസം നമ്മള് കുക്കറോട്ട് തട്ടി ഇടാം പാകത്തി വെക്കും. പരിപ്പെല്ലാം കഴ്കി അടച്ച് ഫ്രിഡ്ജി വെക്കും. ആഹ് എളുപ്പ പണി. അപ്പം പിറ്റോസാവുമ്പം നമുക്കത് തട്ടിയിട്ട് വേവിച്ചെടുത്താമതി. അപ്പ അങ്ങനെ. സാമ്പാറും ഇത്പോലെ എന്തേലൊക്കെ ചെയ്യുമ്പം മാത്രേ ഒള്ളൂ അങ്ങനെ അരിഞ്ഞ് വെയ്ക്കുന്നത്. പിന്നേ ന്ന്ണ്ടെങ്കി ഞാനാ സമയാവുമ്പം എണീറ്റ് ചെയ്യത്തതെ ഒള്ളൂ.
ആഹ് ഞാനിനി മറ്റേ അച്ചിങ്ങ്യക്കാണെ തലോസം ശരിയാക്കി വെക്കുട്ടാ. അപ്പ രാവിലെ അത്രേം
ആണല്ലെ.
രാവിലല്ലെ പിന്നെ നമ്മള് എല്ലാം കൂടെ നടക്കൂല.
ആണല്ലെ ഇവ്ട ഞാൻ ആ ടൈമൊക്കെ ആവ്മ്പം അപ്പം ചെയ്യുന്നത്. ഇതൊക്കെ തന്നെ അരിഞ്ഞെക്കെ വെയ്ക്കും. അതെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെയ്ക്കും. ഇനി ഇപ്പ ഞാ സ്കൂൾലൊക്കെ പോയ് കഴിയുമ്പ തലേ ദിവസ് സത്തെ എല്ലാ അരി എല്ലാ തേങ്ങയൊക്കെ തിരുമ്മിയൊക്കെ വെക്കണം.
അങ്ങട് വര്മ്പഴാ സമയത്ത് ഇപ്പ ഇപ്പള് ഇത്തിരി അട് ത്തങ്ങട് നല്ല
എനിക്ക് ഇത് വരെ അങ്ങനൊര് ബുദ്ധിമുട്ട് അറിഞ്ഞ്ട്ടില്ലാര്ന്ന്. ഇപ്പളാ പിന്നെ
അഹ് ഇനീപ്പ രണ്ട് പേരും കൂടെ ആവ്മ്പഴെക്ക്‌ നല്ല പണിയായ്ക്കും
ഉം നമുക്കെ ഞാ ഇവട നേരത്തെ എണീക്കും ആഹ് ഒന്നാമത്തെ കാര്യം ഇവട രാവിലെ അപ്പ ഞാ രാവ്ലെ എണീറ്റ് ആഹ് ആണല്ലെ ഞാ യാ ചെല ദിവസ ഇനി അഞ്ച് അഞ്ച് മണി ആവ്മ്പ എണീ ക്കും അല്ലെങ്കി അഞ്ചെത്ത് ചേട്ടനൊക്ക ദൂര സ്ഥലങ്ങള് അല്ല ചേട്ടനൊക്കെ വർക്കിനൊക്കെ പോണം ദൂരെക്ക പോണന്നൊള്ളങ്കി എനിക്ക് അഞ്ച് മണിക്ക് അഞ്ച് മണിക്ക് അലാറം വെച്ചാല് അഞ്ചേ കാലൊക്കെ അങ്ങനെ എണീകാൻ
ഉ
ഇപ്പ ആഹ് വർക്കിന് പോവാത്ത ണെങ്കിൽ ആറ് മണി എണീറ്റ് ചേട്ടന് വർക്ക്ന് പോണ്ടാല്ലോ അത് ചെല സമയം ആ സമയാവും കേട്ടോ ആഹ് ചെല ദിവസങ്ങളിൽ ഞാൻ ആ സമയാകും ആഹ് ഞാനും ചെല ദിവസങ്ങളില് ആറര ഏയ് എട്ട് മണിവരെ ഞാൻ കിടന്നുറങ്ങിയിട്ടു നമുക്ക് ആവുമ്പോ വേറെ ആരേ ഇല്ല ഞാനും
അപ്പൊ കൊഴപ്പല്ല
ചെയ്യ ഇത്പ്പ ശ്രദ്ധിക്കണം എന്നത് കൊണ്ട് മാത്ര നേരത്തെ എണീക്കുന്നത് ഞാൻ
ആഹ്
വിളക്ക് കത്തിക്കാൻ ഓളോട് നേരത്തെ എണീറ്റ് വിളക്ക് അല്ലെങ്കിൽ ഞാൻ കിടന്നു ഉറങ്ങിക്കോളൂ ഇപ്പൊ തണുപ്പും എനീക്കനെ തോന്നുന്നില്ല
അതെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇനി പിള്ളേരെ എണിക്കാൻ ഭയങ്കര പാടായിക്കും ഇപ്പവരെ എണീക്ക്ണത്- എട്ടര ആഹ് സമയത്താ എട്ട്രക്ക് ഏഹ്
ഉം
ദിവസം തുടങ്ങി എട്ടരക്ക് ബസ്സ് വരും അപ്പത്തേക്ക് നമ്മള് ശരിയാക്കണം
ആഹ് ഇവിടെ ഞാൻ ഇവിടൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട് പിള്ളേരെ എട്ട് മണിയാകുമ്പയേ യൂണിഫോം ഒക്കിട്ട് ഒരുങ്ങി ബസ് കയറൻ നിൽക്കും എന്റെ മോ എട്ട് എട്ടര ഒൻമ്പത് മണി ആവുമ്പഴേ എണീക്കു ഞാൻ പറയും സമയം തന്നെ
ആഹ് ഇത്രയും ദിവസേ ഇവിടെ ഇത്രയും ദിവസം ഒറങ്ങിയിട്ട് ഇനി എട്ടരക്ക് സ്കൂൾ ബസ് വരും അതിന്നു മുന്നേ എഴുന്നേറ്റ് കുളി ച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് ഓഹ് ഇനി എന്റെ ഒച്ച നാട്ടുകാർ മുഴുവനും കേൾക്കു മിക്കവാറും
നടക്കത്തില്ല കാര്യം നമ്മൾ ആണെങ്കിലും പിന്നെ മടിക്ക തണുപ്പ ഇപ്പൊ തണുപ്പാല നമ്മള് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ വിചാരിക്കും രാവിലെ എണീപ്പിച്ച് ശീലിപ്പിക്കണം എന്ന്. പക്ഷെ. ആഹ് മടി തണുപ്പാ ആഹ് തണുപ്പാ ഞാനും മടിക്കും ഇയാളും അങ്ങ് കിടക്കും.
ഇവരെ എണീപ്പിച്ചാൽ നമ്മള് വെറുതെ പുറകെ നടക്കേണ്ടി വരില്ലേ? അതും ഒരു പണിയാണ്
ആ ഞാൻ അതാ മടിക്കുന്നു കാര്യം ഒന്നും ഇല്ലാ നമ്മള അത്തരം പണിയപ്പം നടന്നു കിട്ടും. ഇവരെ ഒക്കെ നോക്കാ നിന്നാ ഞാൻ പിന്നെ ഇവരെ ആഹ് അത്രയും സമയം വെച്ചാൽ വെളിയിൽത്തെ പണിയെല്ലാം തീർത്തിട്ട് ഞാൻ കയറിട്ടാ വിളിക്കുന്നത്. മിറ്റം തൂക്കാനും തുണി ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് കയറിയിട്ട് വിളിക്കും അല്ലെങ്കിൽ വെളിയിലിറങ്ങി ഇപ്പൊ മഴയും ഇടാണ്ട് ആ വെള്ളത്തി കളിയും മണ്ണ് വാരി കളിക്കു ഒക്കെ ചെയ്യും. അപ്പൊ നമ്മുക്ക് അലംമ്പാവും അപ്പൊ അതണ്ട് ഞാൻ അതെല്ലാം കഴിഞ്ഞ് കയറുമ്പോഴാ വിളിക്കുന്നത്. ഇ ഇപ്പ അന്നും ചെയ്യാൻ നടക്കത്തില്ല ഇനി നേരത്തെ വിളിച്ച് ശീലിപ്പിക്കുണം
ഞാൻ പിന്നെ അങ്ങനെ മണ്ണിൽ കളിക്കാനൊന്നും അതികം വിടൂലട്ടാേ എന്റെ മോനാണെങ്കിൽ ചെറുതായിട്ടൊ ഒരു ശ്വാസംമുട്ടുണ്ട് ആൾക്ക് ആഹ് ചെറുതിലൊന്നും ഉണ്ടായില്ലാട്ടോ. വലുതായതിന് ശേഷം ഒരു അങ്ങനെ വന്ന് തുടങ്ങിയ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ട്ണ്ട് കാരണം നല്ല മഴ പെയ്ത് എന്നാലും ഏ എന്താ പറയാ മഴ കൊണ്ടാൽ അല്ലെങ്കിൽ പൊടി ഭയങ്കരമായിട്ട് അടിച്ച പെട്ടെന്ന് ബുദ്ധിമുട്ടാവും അത് കാരണം പിന്നെ പരമാവധി ഞാൻ മണ്ണിലേക്ക് കളിപ്പിക്കില്ല.
ഉം നീ പറഞ്ഞ അസുഖം എനിക്കും കുഞ്ഞിലേ ഒണ്ടായിര്ന്ന്.
പക്ഷെ ഇത് എങ്ങനെയാന്ന് അറിയില്ല മാറിയോ എന്നിട്ട്
ഉം എടാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായ്ര്ന്ന് കുഞ്ഞിലേന്ന് വെച്ച് ഭയ ഭയങ്കര ബുദ്ധിമുട്ടാര്ന്ന് ആ വ എനിക്ക് എനി എന്റെ ഒരു ഓർമ്മയിയില് എന്റെ പൊക്കിക്കോണ്ട് ഓടിയത് ഓടിയത് ഓർമ്മണ്ട് പക്ഷെ കുഞ്ഞയ്ര്ന്നപ്പഴാ എനിക്ക് ഒ ന്നാലും ഒത്തിരി കുഞ്ഞല്ല എന്നാലു നമുക്കൊരു ഓർമ്മ വെച്ച് വരുന്ന ഒരു പ്രായം എന്നൊക്കെ പറയണ ഒര് സമയം അപ്പൊ എനിക്ക് എനിക്ക് അന്ന് ഒരുപാട്ഇഷ്ട്ടം ആയിരുന്നു കരിക്ക് ആ പിന്നെ കൊറെ നേർച്ചയും ചട്ടിയും മറ്റെ ഇത് നടത്തിയപ്പോഴത്തേക്കും പിന്നെ കൊഴപ്പല്ല പക്ഷെ ഇപ്പഴും ചെല ദിവസങ്ങള് ചെല സമത്ത് പനി എന്തേലോക്കെ പനിയൊക്കെ വന്നാലും പെട്ടെന്ന് വിമിഷ്ട്ടാ ചെറിയൊരു ന്ന് കത് ആ പക്ഷെ നമുക്ക്ത് കൊ ഉള്ളിലെ വി എനിക്ക് പുറ എത്ര മാറി മാറി മാറി എനിക്ക് മാറി അത് ആ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് അമ്മയും എന്റെ അമ്മമ്മ ഒക്കെ പറഞ്ഞ് കേട്ടതാ ഭീമ പള്ളില് എങ്ങണ്ടോ എന്തോ നേർച്ച നേർന്ന് അങ്ങനെയൊക്കെ എങ്ങാണ്ട് എന്തൊക്കെയാ മാറിന്ന് പറയുന്നു നേർച്ചക്കെ നേർന്ന് ഒക്കെയാ മാറിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഓർമ ഇല്ല ഞാൻ ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് മരുന്ന് കഴിച്ചായിട്ട് എനിക്ക് ഓർമ്മയ്ണ്ട്. എന്നെ കൊ കൊപ്പ ഓടുന്നക്കെ ഇരിക അങ്ങനൊക്കെഓർമ്മണ്ട് അത് ഒത്തിരി കുഞ്ഞായിരുന്ന സമയ
മോനോ അതായത് എൽ കെ ജി യു കെ ജി ആ സമയത്തൊക്കെ ഞങ്ങള് ആംബുലൻസിലൊക്കെ പോയേക്ക്ണെ.
ആണല്ലേ ഇത് പിന്നെ ഞങ്ങളെ അടുത്ത് പിന്നെ വൈദ്യേനും ഉണ്ടായിര്ന്നു. ഉം പിന്നെ പാരമ്പര്യക്കെ ഉണ്ടെങ്കിലും വരും. എലച്ചിക്കും ഉണ്ട് അച്ഛന്റെ പെങ്ങക്കും ഉണ്ട് എന്റെ അമ്മ
എന്റെ അച്ഛന്റെ പെങ്ങക്ക്ണ്ട്. പഷെ എനിക്കൊന്നുംല്ല ട്ടോ.
ആഹ് എന്റെ അമ്മമ്മ യ്ക്കുണ്ട് ആ അമ്മമ്മ അമ്മമ്മ യുകെയിലോക്കെ പഠിക്കുന്നുണ്ട് അമ്മമ്മ ഇത്തിരി പ്രായചെന്ന ആളാ അങ് വയ്യാണ്ടായി പ്രായചെന്ന പുള്ളികാരി ഇന്ഹലർ വലി വലിക്കുന്നുണ്ട് പുള്ളികാര്ത്തി കൂനിഞ്ഞ് എന്തെലുന്ന് ചെയ്ത് എനീക്കുമ്പോ തന്നെ ആളങ്ങ് വലി വിമ്മിഷ്ട്ടം അതുപോലെ എന്റെ അപ്പച്ചി ഉം. എന്റെ അപ്പച്ചി ഈ പറയുന്ന പോലെല്ല എനിക്ക് ചെല സമയത്ത് ഫീലയ്യും പക്ഷെ ഇപ്പ എനിക്ക് വൽതായെന് ശേഷം ആരി ട്ടാ. ഇതുപോലെ പനി എന്തെലും വന്ന് കൂടും പനി ഇതാ കൂടി വരും കൂടത്തില്ലെ
ശരിട്ടാ വിളിക്ക്യാട്ടോ വിളിക്ക്യാം വിളിക്ക്യാം ശരി.